ആ ഹലോ കേ ക്കാലേ?
ആ ആ എന്താ വിശേഷം? എന്താണ് ഇപ്പൊ വൈന്നേരം മഴ അങ്ങനെ മഴ ഒന്നൂല്ല, മഴ ക്കാറിണ്ട് ഇന്നലെ മഴയുണ്ടായില്ല ഇന്നുണ്ടായില്ല മി മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയാ
ആണോ ഇവിടെ വെ ഒഴിവില്ല ട്ടോ ഇവിടെ ദിവസ ഡെയിലി മഴയുണ്ട്.
മെയ് പതിനഞ്ചാം തീയി തൊട്ട്ങ്ങട് ഭയങ്കര മഴയായിർന്ന് ഇന്നലെ ഒരു ചെറിയ റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് രാത് ത്തിരി നല്ല മഴയായിർന്നു. ഇന്നിപ്പം പകല് ഒ രി റെസ്റ്റ് കിട്ടീണ്ടിണ്ട്‌. ഇനി രാത്രി എങ്ങനെയാണെന്ന് അറിയില്ല
അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല മഴ പെയ്ത്
ആഹ വൈന്നേരം ഒരു രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോ
ആഹ അങ്ങനെ നമ്മള് സുഖാണ് രാവിലെ നമുക്ക് തുണികൾ ഒണങ്ങി കിട്ടുവും ചെയ്യും. രാത്രി സുഖവായിട്ട് കിടക്കേ ചെയ്യാം
ആ ആ അങ്ങനെ അങ്ങനെയാണ് ഇവിടെ ഇപ്പ് മറ്റേത് രാവും പകലും പകലൊക്കെ മഴയാണ് പൊറത്തൊന്നും പോകാനേ പറ്റണില്ല
ആണെങ്കി
ആഹ തുണികള് ഒണങ്ങി കിട്ടണില്ല അതുപോലെ തന്നെ നമുക്ക് പൊറത്ത് ഒരാവശ്യത്തിന് പോകാനും പറ്റണില്ല ഭയിങ്കര ബുന്ധിമുട്ടാണ്
ആ
പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞാ. അതെ അല്ലേ ആ ചായ. ഞങ്ങ ചായ കുടിച്ചിട്ടില്ല ഞങ്ങക്ക് പൊറത്ത് ഇത്തിരി പണിയിലാർന്നു മുറ്റത്ത്‌ നടക്കണ ഒരു വഴിയുണ്ടേ അവ അകം നറച്ച് പുല്ല് പിന്നെ മുറ്റ തൊക്കെ നറച്ച് പുല്ലാർന്നു ആ അത് വെട്ടി ഞാനും എന്റെ മോനും കൂടെ വെട്ടി തെളിക്കായാർന്നു പിന്നാ കാലിങ്ങനെ വയ്യാ ഇരിക്കയാണേ അപ്പം അത് കാരണം എറങ്ങി പണിയൊന്നും എടുക്കാൻ പറ്റൂല മുറ്റത്തങ്ങനെ എറങ്ങാം പറ്റില്ലാ മുറ്റത്തിറങ്ങണെങ്കി വടി കുത്തി പിടിക്കണം
ആ ആ അപ്പം അത് കാരണം നല്ല പുല്ലുണ്ടായിട്ടുണ്ടാവും ല്ലേ ആ അ അ കാലി ഇനി അധികവില്ലേ
കാല് ഇപ്പോ വല്ല്യ കുഴപ്പുല്ല ഹ് പിന്നെ മോളും പ്രസവിച്ചപ്പോ ഹോസ്പിറ്റലിൽലൊക്കെ നിന്നപ്പ ഭയങ്കര നീരാ അപ്പം ഇങ്ങനെ ഓ മകൻ കെട്ടിട്ടില്ല മോള കെട്ടിച്ച് കുട്ടിയായിട്ടുണ്ട് അപ്പ ഒരുപ്പായിട്ടുള്ളു ഇരുപത് ദിവസയിട്ടുള്ളൂ ഇപ്പ തന്നെ അപ്പ മോൾക്ക് അപ്പൊ ആസ്പത്രിയിലൊക്കെ നിന്നപ്പോളേ പ്രസവ ത്തിന് മുമ്പ് അ വര് നോക്കലൊക്ക ഉണ്ടല്ലോ കുട്ടി
ആ ആ
അപ്പൊ ഇങ്ങനെ കൂടെ പോയി നിന്ന പ്പോ ഭയങ്കര നീരായിരുന്നു ഇപ്പൊ പത്തിരുപത് ദിവസമായി പ്രസവിച്ചണ്ട് ഇപ്പൊ ചെറിയ നീര് കുറഞ്ഞി ട്ടുണ്ട് ഇന്നിപ്പോ കൊറച്ച് മുറ്റത്തൊരു വടി കു ത്തിപ്പിടിച്ച് നടന്ന് ഒത്തിരി പണിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി വൈകുന്നരം ആവുമ്പ എന്താകൂന്ന് അറിയില്ല
ആ
അപ്പ ഭയങ്കര നീ കുട്ടി അങ്ങനത്തെ വല്യ ശല്യം ഒന്നുമില്ല അവളെ കൊണ്ട് ആ ഞങ്ങള് ഹോസ്പിറ്റലിൽ കിടന്നപ്പ ഞങ്ങളുടെ ഒപ്പം ഇവളുടെ വേറെ പെണ്ണൊക്കെ പ്രസവിച്ചിട്ടുണ്ടായി ഇപ്പോക്കെ ഭയങ്കര പാ കളോർന്ന്
ആ ഇന്റെ പിള്ളേര് അങ്ങനെ തന്നെയാ നാലെണ്ണം രാത്രി നല്ല കരച്ചില് നേരം വെളുക്കോളം കരച്ചിൽ
ഇപ്പം ബഹളം ഒന്നും ഉണ്ടാക്കാണില്ലാട്ടാ
ആ അത് സുഖം തന്നെ
ആ അങ്ങനത്തെ പ്രശ്നക്കാരത്തി ഒന്നുമല്ല പിന്നെ അവൾക്ക് വയ്യാണ്ടായ മാ
ആ അത് പിന്നെ എട ക്കെക്കെ വയ്യായിയൊക്കെ ആവുമ്പൊ പിന്നെ
ആ യാ യാ എപ്പോളും നമ്മ ഒരുപോലെ ഇരിക്കണോന്ന് ആഗ്രഹിക്കാനും പാടില്ലല്ലോ മക്കളല്ലേ ആ
ചിരിയെല്ലാ
അത് തന്നെ അപ്പൊ ആ അപ്പൊ നമ്മ അയിനെ കുറ്റം പറയാൻ പാടില്ല അതിന് വയ്യാണ്ടായിട്ട് കരയണതാണ്. അല്ലാണ്ട്
ഇപ്പം ഇവര് ഇവെരെന്ന് പറഞ്ഞാൽ അങ്ങനല്ലായിരുന്നോ നേ നേരം രാ വൈകുന്നേരണ്ടായി കഴിഞ്ഞാൽ കരഞ്ഞങ്ങട്ട്‌ രാ രാവിലെ വരെയും കരയും. അങ്ങനെ ഒരു ഭാഗത്ത്‌ ഇരിക്കാനും നി ക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥ
യില്ല ഉറക്കക്ഷീണവും പ്രസവ ക്ഷീണവും എല്ലാ ക്ഷീണവും കൂടി ഇരിക്കുള്ള അല്ലേ
അങ്ങനെ ഇരുന്നു വരെ
ആ എത്ര കുട്ടികളുണ്ട്?
പിന്നെ മൂന്നാമത്തെ ട്വിൻസ്
ആ അതാണ് പ്രഫൈൽപിച്ചറി കെട
ആ ആ അവർക്കിപ്പം അഞ്ച് വയസ്സായി യു കെ ജീ ക്ക് പോവല് അയിക്കുണു
ആ ഞങ്ങ ഞാൻ പ്രഫൈൽപ്പിച്ചറു കണ്ടപ്പൊ പറഞ്ഞു ഇവ്ടെ ട്വിൻസാണെന്ന് പിള്ളേര് എന്നിട്ട് എന്താണ് ബഹളവടെ എല്ലാരും കൂടെ കെടന്നോണ്ട്.
എന്താന്നെ ന്റെ നാല് പിള്ളേരെന്നെ
പഠിക്കാനൊന്നുല്ലേ സൈലന്റിടും പഠിക്കാ അപ്പറേ പോയിരുന്ന്
ക്ക് വന്നക്കാണ് ഇന്ന് ഉസ്കൂള് വിട്ടപ്പോ പോന്നതാ അപ്പൊ പിന്നെ അടുത്ത്‌ന്ന് റ്ഞ്ഞാ പതിനഞ്ച് മിനിറ്റ് പോരാനോള്ളേ അത്രേ ഒള്ളൂ ആ ആ അപ്പൊ പിന്നെ ബാഗ് കളൊന്നും കൊണ്ടുന്നിട്ട്
ആ ആ ആ അപ്പൊ അത് അവ്ടെ വന്ന്ട്ടള്ളര് ല്ലാരും കൂട്ള്ള ബഹളമാണ് കേക്ക്ണതല്ലെ ആ കൊഴപ്പില്ല അങ്ങനാ വീട്കളിലേക്ക് വര്മ്പ പിള്ളേർക്ക് വേറൊരു ഇൻട്രസ്റ്റാണല്ലോ
അവടേണെങ്കി പിന്നെ ഈ നേരത്ത് പഠിക്കന്നേ
ആ ആ അല്ലാന്നെ പൊർത്ത്ക്ക് പോയി വേറെ വീട്ടി ചെല്ലുമ്പ പിള്ളേരിക്ക് വേറൊരു വർത്താനും ബഹളും ഒ ചെ അതെല്ലാ വീട്കൾലുള്ളതാ നമ്മപ്പോ മാറി വേറെ വീട്ട്ലേക്ക് ചെല്ലുമ്പ അവിടെ ചെല്ലുമ്പ എല്ലാരും കൂടെ കൂട്മ്പ അവടത്തെ പിള്ളേരും ഇവ്ടത്തെ പുള്ളേരെല്ലാരും കൂടെ കൂടുമ്പാെള്ളൊരു ബഹളം വേറെന്താ വൈന്നേരം ഞ്ഞെ ന്താ പരിവാടി ഭക്ഷ്ണൊക്കെ
ഞാനിതാ വന്ന്ങ്ങനെ ഇര്ന്ന്ട്ട് കോള് വിളിക്കാൻ താെടങ്ങിയ്ക്കാ അട്ക്കളീക്കാെന്നും നോക്കീട്ടേല്ലാ ഹ് ഹ്
അതേല്ലേ അല്ല വീട്ട്ല് സ്വന്തം വീട്ട്ല്ക്ക് പോയേക്കല്ലെ ഇപ്പൊ
ആ
ആ അപ്പൊ അവടെ ആരുല്ലേ
എവിടെ
സ്വന്തം വീ
അതന്നെ ഞാൻ അടുക്കളേയ്ക്ക് പോയിട്ടില്ല
പരിപാടി അപ്പൊ തൊടങ്ങാൻ പോണു ഉള്ളൂ
അല്ല അടുക്കളയില് ഉമ്മ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും
കഴിച്ചാ മതിയല്ലേ ഉമ്മയാണ് പാചകക്കാരിയപ്പോ കൊഴപ്പുല്ല കൊഴപ്പുല്ല നല്ലുമ്മ പാചകൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മോൾക്കും പേരക്കിടാങ്ങൾക്കും ഫുഡൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവല്ലോ വര്ണ്ന്ന് പറഞ്ഞപ്പോ അല്ലെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടുള്ള ഉമ്മയാണൊ
ആഹ് ആഹ്
എന്താ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവോ ആഹ് ആ ആ ആ കൊഴപ്പുല്ലാലെ
ഇങ്ങളൊക്കെ ഒരുങ്ങീല്ലേ രാത്രിക്കുള്ളതൊക്കെ
ഞങ്ങായ് ഇ മോൻ കൊറേ നേരമായി മുറ്റത്ത് പണിയെടുത്തു തുടങ്ങിയപ്പതൊട്ട് പറി മുറ്റത്ത് പണിയെടുത്തോണ്ട് അപ്പത്തൊട്ട് പറയ്ണ് മന്തി മേടിച്ചു കൊടുക്ക് മന്തി മേടിച്ചു കൊടുക്ക്ന്ന്
ആഹ്
ന്തി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പ നിസ് കരിച്ച് മന്തിവേടിച്ചു വരാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്
ആ ആ അപ്പോ അതായി അപ്പോ ഞ്ഞി ഇന്നാ ആ. അപ്പൊ ഉച്ച വരക്ക് ള്ള ചോ റെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ
ബിരിയാണി തിന്നാൻ കൊതിയാവണ്ടാ ന്ന്
ആ ആ
ആപ്പോ അത് ഞാൻ അവനോടു പറഞ്ഞു അവനോട് മേടിച്ചു കൊടുക്കാൻ അപ്പോ അവൻ എൻ്റടുത്തു പറയാണു ഉമ്മ വേടിച്ചു കൊടുക്കാൻ അപ്പോ ഞാൻ പറഞ്ഞു നിന്നോടല്ലേ പറഞ്ഞത് നീ വേടിച്ചു കൊടുക്കടാന്ന് പറഞ്ഞു അപ്പ അവനോട് ഞാൻ പറഞ്ഞു അപ്പ അവൻ പണിക്ക് പോകാൻ നിക്കയാർന്ന് അപ്പോ ഞാൻ പറഞ്ഞു ഇന്നിപ്പോ പോണ്ട പണിക്ക് ഇവിടെ മുറ്റത്ത് കൊർ ണ്ട് അതൊക്കെ ചെയ്തിട്ട് ആ ഞാനല്ല ചെയ്തേ അവൻ മന്തി മേടിച്ചു തര് ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞു അവൻ പ്പോ മന്തിമേടിക്കാൻ പേയേക്കേ
ആ ആ
പിള്ളേര് പിന്നെ എന്തെടുക്കണവിടാ? ആ ആഹ് ഹാ
ഇവിടെ പിന്നെ എന്താ വെള്ളത്തിനു പോലും ഇമ്മാമ്മാനെയാ വിളിക്യാ
ആ അത് കാരണം രക്ഷപെട്ടു ഉമ്മ ഫ്രീയായി ഫുള്ളും ഉമ്മുമ്മാക്കാണ് പണിയല്ലേ? അള്ളാ എൻ്റെ മോളോട് പാവം ഉമ്മൂമ്മാന്ന് ഈ പറയണ പുള്ളിക്കാരത്തീം ഇതു തന്നെയാണ് ട്ടോ ഇവിടിരുന്ന് പറയണത് പറയണ പുള്ളിക്കാരത്തി മിണ്ടുമ്പോ വിണ്ടുമ്പോ ഉമ്മാ ഉമ്മാന്നും പറഞ്ഞ് കാറും കെടന്നിട്ട് അന്നിട്ടാണീ ഡയലോഗ് അടിക്കണത്
മ്പളല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുവോളൂ
ആ ഊവ്വാ ആഹ് അള്ളാ വീട്ടില് വെരുമ്പ അല്ലേ ല്ലേ സ്വാതന്ത്ര്യം
ആന്ന്
അപ്പോ ആലോയിക്കും വേറെ കാര്യ ആലോയിക്കണോടാ വീട്ടി ലുള്ളോര് ഉം ഒരു അത്യാവശ്യം എല്ലാ പെമക്കളും പറയണ ഡയലോഗാ ഞങ്ങക്ക് വീട്ടില് വരുമ്പളല്ലേ പറ്റുള്ളൂന്ന് അല്ലെ മിക്കവരും പറയും അങ്ങനെ എല്ലാരും പറയും ഞങ്ങക്ക് വീട്ടില് വരുമ്പളല്ലേ ഒരു റെസ്റ്റ് കിട്ടണേന്ന്. അപ്പൊ വീട്ടില് ഉമ്മാക്ക് റെസ്റ്റ് വേണ്ടാന്നാണ് അതിൻറെ ഫുഡൊക്കെക്കെ എത്ര മണിക്ക് കഴിക്കു
നോക്കട്ടെ, അവിടുന്ന് ഒരു പത്തുമണിയൊക്കെ ആവുമ്പഴാ കഴിക്കാ ഇവിടെ പിന്നെ ഹലോ കേക്കാല്ലേ
അ ആ പർഞ്ഞോ പർഞ്ഞോ
കെട്ടിച്ചോട്ന്ന് പത്തുമണിക്കെ ആയിട്ടാ കഴിക്കാ ഇവിട്ന്ന് പിന്നെ എപ്പളാ പഴിക്കണങ്കി അപ്പ
ആ എപ്പം വേണേലും കഴിക്കാ അല്ലെ അ ആ അവിടെകുമ്പോ പിന്നെ പത്തുമണിയാണ് സമയം ഞങ്ങക്ക് പിന്നെ ആ ആള് വരുമ്പം കഴിക്കോളാ കോഴപ്പില്ല കോഴപ്പില്ല ഞങ്ങള് പിന്നെ അങ്ങനന്ന് സമയോന്നും ഇല്ലാട്ട ചെലെപ്പോ പത്ത് മണി ചെലെ പയ്ൻന്നു മണി ചെലെപ്പോ പന്ത്രണ്ട് മണി
ആ അവിട്ക്കൊക്കെ എത്തോ ആ ആ
ഇപ്പെല്ലാരും കൂടെ കൂടാൻ കാത്തിക്കും ചെലപ്പോ ഒറ്റക്കിരുന്ന് കഴിക്കും ചെലപ്പോ എല്ലാരും വരട്ടെന്ന് വിജാരി ചിരി
മകൻ പെണ്ണ് കെട്ടാനായിക്കണാ
മകൻ ഇരുപത്താറു വയസ്സായിട്ടുള്ളു പെണ്ണ് കെട്ടാറായി പെണ്ണ് നോക്കണുണ്ട് കി രണ്ടാണല്ലേ പെൺകുട്ടികളെ കെട്ടി ക്കണ്ടേ ആഹ് വല്ലതും കുട്ടികളൊയൊക്കെ കിട്ടാനില്ല ഞങ്ങള് തെരയണുണ്ട് പക്ഷേ കിട്ടണില്ല കിട്ടണില്ലാന്ന് ച്ചാൽ കിട്ടിയാലും അവരിക്ക് ഇഷ്ടപ്പെടണ്ടേ നമ്മള് മാത്രം പറഞ്ഞട്ട് കാര്യല്ലല്ലോ ജീവിക്കണവരല്ലേ
അതെ അതെ
അവരാണ് തെരഞ്ഞിത് സെലക്ഷനാ ത് കണ്ട നമ്മ കാണിച്ചു കൊടുത്താലും അവർക്ക് സെലക്ഷനാക്കണ്ടേ ആ
ഇപ്പൊ കുട്ടികളൊക്കെ അയിന് പഠി ക്കാണ് പഠിക്കാണ് പറഞ്ഞി ട്ടേ കുട്ടികളെ കിട്ടാനും ഇ ല്ലാ
കുട്ടികളൊക്കെ പഠിക്കണതല്ലാ, ഒക്കെ ഇങ്ങനെ ആയി നിക്കണേയാണ് തീരുമാനായി നിക്കണ ടീമുകളാണ് ഒക്കെ
അങ്ങനത്തുണ്ട് കൊറെ
ആ തിരുവെക്കാൻ ഇങ്ങട് ഇങ്ങടൊക്കെ പോണി തീരുമാനായി നിക്കണ ടീമാണ് അത്ന്നാ അത് തന്നെ ഇപ്പോ പറഞ്ഞത് അപ്പ നമ്മള് ചെന്ന് ചോദിക്കുമ്പോ അവര് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും അപ്പൊ പിന്നെ പിന്നെ അവനാണെങ്കി അവനാണെങ്കി ഇപ്പ കൂട്ടാക്കണുല്ല ശെരി എന്നാട്ടാ വിള വിളിക്കാട്ടാ വിളിക്കാട്ടാ പതിനൊന്ന് പതിനൊന്ന് മിൻറ്റ് കഴിഞ്ഞ്